ഹലോ
ഹലോ ആ കേക്കണില്ലേ
ആ കേൾക്ക്ണ്ട്
ആഹ് എന്തൊക്കെയുണ്ട്
നല്ലതന്നെയാ
ആഹ് സുഖാണ് അല്ലേ
എന്തായി ചായകുടി ഒക്കെ കഴിഞ്ഞോ
ചായ കുടിയൊന്നും കഴിഞ്ഞിട്ടില്ല
ആഹ് ആഹ്
നിങ്ങൾതയോ
ഫുഡിന്
ഫുഡിന് സാധാ ചോറും പയറും ഉപ്പേരിം സാമ്പാറൊക്കെ ഇണ്ടാക്കി
ആഹ് ഞങ്ങക്കും അതേ സാമ്പാർ ഞങ്ങക്കും അതേ സാമ്പാറ് തന്നെ
ആഹ് സാമ്പാറ് തന്നെ ഏ ചായകുടി കഴിഞ്ഞോ
ഇല്ല യില്ല ചായ കുടിച്ചിട്ടില്ല മക്കള് വന്നിട്ടില്ല
ആഹ് ആ ശരി അവിടെ- ഓല് വരാൻ എത്ര ടൈമാവും എന്തെങ്കിലും- മക്കൾള് വരണെങ്കില്-
അതേ ക്യാമ്പ് ഇണ്ട് മക്കൾക്കേ സ്കൂളിൽ കളി കളിണ്ടേ അപ്പ അത് ക കളി കഴിഞ്ഞിട്ടേ വരൊള്ളു
ഏഹ് ആഹ്
ഉം ചെ അഞ്ചേമുക്കാലൊക്കാവും വെരാന് ഉം അഞ്ചേ മുക്കാൽ ഒക്കെ കഴിയും വരാൻ ഉം ആഹ് ഇന്ന് മോന് നടന്ന്ട്ടാ പോയില്ലത് അപ്പൊ നടന്നിട്ടന്നെ വര്യ
വര്യ ആഹ് ആഹ് ആഹ് അവിടെ എത്ര എത്ര ആളാണ് എത്രമക്കളാ
ഇവിടെ മൂന്നാള്
ആഹ് എന്തിനൊക്കെ പഠിക്കണേ ഇവിടിം മൂന്നാലെന്നെ
ആ ഒരാൾ ഡിഗ്രി കഴി കഴിഞ്ഞ് ഒരാള് പ്ലസ്ടു ഒരാള് ഏഴില്
ഏ അയിശെ
ഉം
അപ്പം എല്ലാരും ആരും വന്നിട്ടില്ല
ലെ തായെ രണ്ടാത് പ്ലസ ടു എതീണ്ട് പ്ലസ്ടുൽത്തെ മോളെത്തീണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഇങ്ങള് ചായൊക്കെ ഇണ്ടാക്കിയൊ
പിന്നെ വന്നേക്ക് വന്നേക്ക് ഇല്ല ചോറ് കഴിക്കലില്ല
ആഹ് ആഹ് ആഹ് ഏ ശരി ഇവിടിം അങ്ങനെന്നെ മക്കള് ചോറാ കഴിക്ക ചായ അങ്ങനെ കുടിക്കൂല പിന്നെ ആ ഒരുതിലങ്ങനെ പോകും ആ ചായുട്ച്ച പിന്നയിമല് ചായ കുടിച്ചായ്മലണ്ട് കടന്നൊർങ്ങേ
അത് ആരാ സൗണ്ട് ഇണ്ടാക്ക്ണ്
അത് മോളാ
ആ അതേ ഏ ഇത് കഴിക്കൊ ഭക്ഷ ഏ സ്നാക്സ് എന്തേലൊക്കെ ഇണ്ടാക്കൊ
വൈകുന്നേരം
ആ എന്തേലും ഇണ്ടാക്കൊ
ആ ചെൽപ്പോ അങ്ങനണ്ട് നിർബന്ധൊന്നുല്ല പിന്നെ വൈകുന്നേരം ഇണ്ടാക്യാ പിന്നെ മക്കളത് ഇട്ടാണ്ട് അതന്നെ കഴിക്കൊള്ളേ പിന്നെ ചോറ്
അതന്നെ പിന്നെ ചോറ്ന്നൂലാല്ലേ ആ അതന്നെ ഇവടേം കുട്ടിയാലിം പ്രശ്നം അത്കാരണം വല്ലാണ്ടങ്ങട്ട് ഇണ്ടാക്കാൻ നോക്കൂല അപ്പോ പിന്നെ ഭക്ഷ
ആഹ് ആഹ് അതാണ് ഇവിടെ അങ്ങനതന്നേണ് ഞാന് ചെലേ ദിവസങ്ങളില് ഞ്ഞ് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഇണ്ടാക്കുന്നല്ലാതെ പിന്നെ സ്കൂൾ ഇട്ടര്ണ നേരത്ത്ണ്ടാകൂല ഇനിയങ്ങനെ വാശി പിടിക്കുയാണെങ്കിൽ ചിലപ്പോങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുമെന്നല്ലാതെ
ഉം ഞാനത്പോലെ പഴം ഉണ്ടെങ്കില് പഴം ഉണ്ടെങ്കിൽ പഴം നാശമാവണ്ടാന്ന് വിചാരിച്ചിട്ട് പഴം പൊരിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യും
ഇവിടെയുമുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് പഴം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് തിന്നിട്ട് വേണോന്നുണ്ടെങ്കില്
ഇതങ്ങനെ ഉണ്ടാക്കാനും നമുക്ക് ബുദ്ധിമുട്ടല്ലേ എല്ലോം ഇങ്ങനെ ഒക്കെ ഈ എണ്ണയൊഴിച്ചുള്ള സാധനങ്ങൾ വല്ലാണ്ടിരികുമ്പം വലിയ നല്ലതല്ലല്ലോ
ചെറിയ മക്കളാവുമ്പളേ
ആഹ് പിന്നെ മോന്ക്ക് മൈഗ്രൈൻന്റെ തലവേദന ഉണ്ടേ മോന്ക്ക് ആഹ് മോന്ക്ക് തലവേദന ഉണ്ട് മെഴുക്കുള്ളത് ഒന്നും അവന് കഴിക്കാൻ പറ്റില്ല
ആഹ് ആഹ് ആഹ് അത് ശരി കാണിച്ചില്ലേ നിങ്ങള്
ആം ആഹ് കാണിച്ചു കാണിച്ചപ്പോൾ അത് കാണിച്ചപ്പോ ആ ഇത് കഴിക്കുമ്പോഴേ മോന് നന്നായി തടിക്കാണ് അപ്പൊ പിന്നെ ഗുളിക നിർത്തി വെച്ച്
ആഹ് ശരി അപ്പൊ എന്താ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചില്ലേ എന്താണ് അങ്ങനെ വരാൻ കാരണമെന്ന്
ചില കുട്ടികൾക്ക് ചിലവർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പം ഡോക്ടർ പറഞ്ഞു കഴിക്കാൻ പിടിക്കാത്ത ഭക്ഷണങ്ങൾ പറഞ്ഞു തരാം അപ്പം അത് കഴിക്കാണ്ടിരുന്നാ മതിന്ന്
ആഹ് ശരി ഓഹ് അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരു ബുദ്ധിമുട്ടാല്ലേ ആഹ് മൈഗ്രേന് ഉറക്കമൊഴിച്ചാൽ ആഹ് ഉറക്കമൊഴിച്ചാൽ കൂടുതൽ വരും
ഉം
മൈഗ്രെയിന് ബാലൻസ് ഇൻക്ക് ബാലൻസിന്റെ പ്രശ്നാള്ളത്
ആഹ് അപ്പൊ ഈ മയോനിസ് ഇല്ലേ നമ്മള് ഉണ്ടാക്കൂലേ ചപ്പാത്തിക്കൊക്കെണ്ടാകുലേ അത് കഴിച്ചാൽ അവർക്ക് വേദന വരിക പിന്നെ അവൻ അദ്ധ്യേ കഴിക്കൂല്ല ആഹ് പിന്നെ മെഴുക്ക്ള്ള ഭക്ഷണങ്ങൾകഴിക്കൂല്ല
ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ നമ്മള് വിചാരിച്ച മാതിരി മക്കൾക്ക് അങ്ങനെ ഭക്ഷണം കൊടുക്കാനും കഴിയൂല്ല അല്ലെ ഇങ്ങനൊക്കെ ഒരോ അസുഖം ഉണ്ടാവുമ്പളേ
ആഹ് അത് തന്നെ ആഹ്
ഏഹ്
രണ്ടാൾക്ക്ണ്ട് പ്ലസ്ടൂൽത്തെ ആൾക്കൂണ്ട് ഉം അതിനൂണ്ട് താഴെള്ള ആൾ
ഇവടെ മോക്ക്ണ്ടേയ്നി ആദ്യം ഭക്ഷണം കഴിച്ചാലൊക്കെ ആഹ് ആഹ് ഭക്ഷണം കഴിച്ചാലൊക്കെ വയറുവേദനിം ആഹ് ആഹ് അതന്നെ ഉം ഉം ഉം ഛർദ്ദി ഒക്കെ ഓക്കും അങ്ങൻതന്നെനി മറ്റേതൊക്കെ മന്തിയൊക്കെ കഴിക്കുമ്പോ അധികാണ്
ആഹ് പെണ്ണല്ലേ മയ് തിന്ന്ണത് മയോനിസ് കഴിക്ക്ണത്
ആഹ് ആഹ് അത് പറ്റ്ണ്ടാവുല അതാണ്
ആഹ്
ഞങ്ങള് ദേവതിയാലുണ്ട് ഒരു ഹോമിയോ ഡോക്ടർ അവ്ടെനി കാണിച്ചിനി ഇപ്പപിന്നെ അങ്ങൻത്തെ കൊഴപ്പൊന്നുല്ല
ആഹ് ഇതിന് ഹോമിയോ കൊഴപ്പില്ലാന്ന് പറയണ്ട്
ആഹ് ആഹ് ഞാനിപ്പതാ മോള് എന്ന് ഏത്കാലം തുടങ്ങിണ് അറിയൊങ്ങള് ഛർദ്ദിം ഇതുആയിട്ട് പിന്നെ ഒന്നും കൊടുക്കാൻ പറ്റൂല അങ്ങനേനി
ഉം
എന്തേ തിന്നുമ്പോതിൻ കാണിച്ചോട്ത്ത്ന്നൊക്കെ ഡോക്ടർ പർഞ്ഞ് ആ വന്ന് വന്ന്
ഉം
കാൺച്ചോട്ത്ത്ന്നൊക്കെ ഡോക്ടർ പർഞ്ഞത് നമ്മളോട് എന്താ ത് കൊടുക്കാനേനി കുറിയേരിന്റെകഞ്ഞില്ലേ
ആഹ്
ആ അത് കൊടുക്കാനേനു പറഞ്ഞീര്ന്നത് അപ്പൊ എത്ര ച്ചിട്ടായി ഇന്ന പുറത്ത് കുട്ട്യാക്ക് അങ്ങനെയൊക്കെ നമ്മള് കുറിയരി കൊടുക്ക്ണത്
അതന്നെ ആ
അപ്പത് വിചാരിച്ചാണ്ട് ഞാന് ഇങ്ങനെ
കുട്ടികൾക്ക് മട്ടുവേ അധികം കഴിച്ചന്ന ഇങ്ങനെ അതന്നെ കഴിക്കുമ്പോ കുട്ട്യേക്കൊരു വെറുപ്പാവും ഉം
തടിമക്ക് പുടിക്കൂലല്ലോ അത് അങ്ങനാകുമ്പോ അതുംപ്രശ്നാണ്
ഉ ഉം
ഏതായ്ലും ഇങ്ങനൊക്കെ പോവ്ണ്ട്
ക്കോ ഫുഡൊക്കെ
ഇല്യ നമ്മളൊരു നേരം പിന്നെ രാത്രിചെൽപ്പം ചോറില്ലെങ്കില് ചപ്പാത്തിയോ ആ അങ്ങനെന്തെങ്കിലും
ആഹ് വെ വെര്ന്ന നാട്ടിലിണ്ടാ
അതാ വടെണ്ട്
ആഹ്
ഇവിടെ വണ്ടിമ്മ പോവലാ അവിട്ത്തെകാക്കേ
ഇവിടില്ല പൊറത്താണ് ഒറ്റക്കാ താമസിക്ക്ണ് മക്കളും ഇങ്ങളെല്ലാരും ഒര്മിച്ച
മക്കളും നമ്മളെട്ത്തൊക്കെ വീടാണെയ്ന് ചുറ്റുവട്ടത്തൊ ക്കെ വീട്ണ്ട് ആ നമ്മളെ നേരെ മുകൾലെന്നെ കാർന്നോരെ വീട്ണ്ട്
ഉം ഏ വെറ വെറകും ഇതൊക്കെണ്ടോ കൃഷിയൊക്കെണ്ടോ
കൃഷിയൊന്നുല്ല ഇതരേണ്ടാക്കിട്ടില്ല ആയിൻ നമ്മക്ക് അതിനുള്ള സ്ഥലന്നൂല്യ ഇണ്ടാക്കാനില്ലേ
ഇല്ലാല്ലേ വെറകൊക്കെ ഇണ്ടാവുല്ലേ വീട്ടില് ഒന്ന് കിട്ടൂല്ലേ
വറകൊക്കെ പിന്നെ നമ്മളെ മേലെ മലഭാഗാണ് നമ്മളെ മേലെ
ആഹ്
മലന്റെതാണ് അപ്പൊ അവിടെങ്ങനെ വെയിലർച്ച്ണൊക്കെ നേരത്തങ്ങനെ പോയാണ്ടൊക്കെ
ഉം ശല്യംണ്ടാ മൃഗങ്ങളെ ശല്യുണ്ടാ
ഇല്യ ഇതുവരെ അങ്ങനെണ്ടായിട്ടില്ല
ഉം
പന്നിന്റെ ഒരു ചെറിയൊരിതുണ്ടായിരുന്നു ഇവിടെ ഞമ്മക്കില്ല ഇവിടെ എടുത്തുള്ളൊരു ഇങ്ങനെ കൃഷി ചെയ്യ്ണയാൾക്ക് ബുദ്ധിബുട്ടുണ്ടാകിയാണ്ട് അങ്ങനെ
ആഹ് ആഹ് ഉം
പിന്നെ അങ്ങനെ വല്ലണ്ടവലില്ല അതിന്റെ ആദ്യം മുന്നൊക്കെ കേട്ടീനി ഇങ്ങനെ പന്നിയൊക്കെ വേരെയാണ്ട് എന്നൊക്കെ
ഉം
പിന്നെ പ്രശ്നല്ല
മതില് കെട്ടൊക്കെണ്ടെങ്കി അതിന്റെ ഉള്ളിൽ പിന്നങ്ങനെ വരില്ലല്ലോലെ
ആഹ് നമ്മക്കായിന് മതിലൊന്നുല്ല മ്മ് വടെ മുള്ളിൻ ഇന്റെ വേലിങ്ങനെ ഇതാക്കി വെച്ചീനി അവര് പിന്നെ അയിന്റെ ഉള്ളുകുടെ വരാണെ
ഉം
ആഹ് അതാണ് പ്രശ്നം
ഉം
ആവ്ട്ത്തെ ഇവിടെ വര്ന്നോല് ഇങ്ങനെ ചോയിക്കും ഇന്നോട് സൗണ്ട് കേട്ടീനോ ന്നൊക്കെ നമ്മളായിന് ഇതിന്റെ ഉള്ളിലായാ ഞമ്മളൊന്നും കേക്കുല്ല രാ രാത്രയായാല് ആഹ് കേൾക്കൂല
പിന്നെ വഴിനേരം വഴിനാരാകുബോ ഡോർ അട ചാ പിന്നെ നമ്മള് പൊറത്തേക്ക് പൊറ്ത്ത്ക്ക അങ്ങനെ ഇതാക്കൂലല്ലോ അപ്പോ പിന്നെ കേക്കൂലല്ലോ
അതാണ് മഗിരിബ് ബാങ്ക് കൊടുത്ത പിന്നെ എല്ലാവരും അകത്തും കൂടില്ലേ പിന്നെ പോർ ത്ത്, അങ്ങനെ ആരും എറങ്ങുല്ലല്ലോ
ഉം മക്കക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുല്ലല്ലോ
ഇല്ല്യ ഇല്ല ഇല്ല
ഉം
ബുദ്ധിമുട്ടൊന്നുല്ല അയിന് വണ്ടി നമ്മളെ മുന്നിക്ക് വരും
ത്ത് പാലിപ്പ് ആർക് പനിക്കെ പ
ആഹ് വനിക്കിണ്ട് എല്ലാർക്കും ഉണ്ടത്
ആഹ് ഇവിടെ ഇവിടെ എല്ലാർക്കും പനിച്ച് ചുമണ്ട് മാർന്നില്ല ലാസ്റ്റ് ത്ത് ചുമമ്മല്ല നിൽക്കണ് ഇപ്പോൾ
ആഹ് ഉം അതാണ് ഞാ ഞാൻ എനിക്കിങ്ങനെ കൊറച്ചേരായി അയിനോരു ഇത് വേരെലോടങ്ങി
ആഹ് തൊണ്ടങ്ങനെ ചൊറിഞ്ഞിട്ടെ അപ്പൊ കുറച്ച് ചൂടുവെള്ളം കുടിച്ചാ കൊർച് സമാധാനമാവും പക്ഷെ പിന്നെ വീണ്ടും നമ്മളിങ്ങനെന്തേലും ഇങ്ങനെ ഇതാകുബോ
പിന്നെ അത് ആഹ് അതന്നെ ആഹ് ആഹ് ആഹ് ഇപ്പൊ കൊറചേരയിണ് ഇപ്പോങ്ങനെ കൊറച്ചേരായി ഞാൻ കടന്നാണ്ട് ഇതാവ്ണ് കൊല്ലീൻ്റെ അവിടെ അങ്ങനെ കാറിയാണ്ട് ഇങ്ങനെ ഏ എന്റെ വല്ല്യൊള്ള് പറ്റെ കടന്ന്ക്കാണ് വല്ല്യോളയി പറ്റെ കടന്നികണ് ഓള് ഉം പനിച്ച് കടന്ന മറ്റൊന്ന് ഇന്ന് പോയിട്ടൊന്നുല്ല സ്കൂൾക്ക് ആഹ് കുഞ്ഞില്ല അഹ് യു കെ ജി പഠിക്കുംണ്ട് ന്ന് ച്ചേർന്ന് ഉള്ളത്
ഉം
ഇപ്പൊക്ക സ്കൂൾട്ടന്നാണ്ടേ ആഹ് ഒരു അവിടുത്തെ ചെറുത് എത്രെലാ
ഇവിടുത്തെ ചെ ചെറുതല്ലേ എ അത്ര ചെറുതല്ലേ എഴില് അയ്ക്കണ് ആള് ഉം ഉംമോനാണ് മോ മോനാണ് രാ ആഹ് രണ്ട് പെണ്ണും ഒരാണുണ് ഏറ്റവും താഴള്ളാണ് മോന്
ഏ സ് ആഹ് അപ്പൊ ഇവിടുത്തെ മാതിരിയന്നെ
ആഹ്
ഇവിടെ വല്ലേറ്റങ്ങള് രണ്ടും മോളാണ് ആഹ് മൂന്നാമത്തെ മോനാ ഉം ശെരി അവിടെ സ്കൂളൊക്കെ അടുത്താ മൂന്നാളും ഒരു സ്കൂളാ
ആഹ് അടുത്താണ് അടുത്താണ് അടുത്താണ് സൈക്കിൾ മെല്ല മോന് പോവാ
അഹ് ആഹ് ശരി
വ വണ്ടിമ്മ പോയാള്
ആഹ് ആഹ് ആഹ് നമുക്ക് രണ്ടാക്ക് രണ്ടാക്ക് വണ്ടി വരും ഇവിടെ ണ്ടാക്കും വൽ ഉം മൂന്നാളും മൂന്ന് സ്കൂള്ളാ
ആഹ്
അപ്പൊ വല്ല്യോക്ക് പിന്നെ ലൈം ബസിന് പോണം ന്നായ്ന് ബസ്സ് കയറാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് മഴയൊന്നും പെയ്താൽ തീരിം പോകാൻ കഴിയുല്ല
അതന്നെ ആഹ്
ഉം കുറച്ച് വിട്ടാണ്
ബസ്സ് റൂട്ട് നട് നടന്ന് പോണ ബസ്സിൻ്റെ അവുടുക്ക്
ആഹ് അവർക്ക് പോണപ്പം ആഹ് കുറച്ച് പൊണേ പതിനഞ്ച് മിനിറ്റോളം നടക്കന്ന് പോണം
ആഹ് ഞങ്ങക്കു അതെ അങ്ങനൻത്തെ ബുദ്ധിമുട്ട്ന്നെണ്
ആഹ് ഇനി മഴ
നാല് ഏഹ് നാ ന അറുപത് രൂപ കൊടുക്കണം നല്ല ടൗണിൽക്ക് എത്തണെങ്കില്
ഏഹ് അപ്പ ഞമ്മളെല്ലേറണ്ടല്ലോ ങ്ങൾക്ക്
ആഹ് വേറൊരു സ്ഥലത്ക് എത്തണച്ചെങ്കില് ബസ് റൂട്ട് പോണ വെച്ചെങ്കിൽ അവിട്ക്ക് അം മ്പഹ് രൂപം കൊടുക്കണം
ആഹ് ആഹ് ഞമ്മക്കും അങ്ങനെന്നെയാ അമു
പിന്നെ ബസ്സ്ണ്ട് ബസ്സ്ണ്ട് പത്തരക്ക് ഒന്നരക്ക് ക്കെ ബസ്ണ്ട് പക്ഷെ അതൊന്നും ഞമ്മള് സ്കൂളി പോണ സമയല്ലല്ലോ
ആഹ് സമയത്ത് ആവൂല അതാണ് ഉം ഉം അത് കഴിഞ്ഞും ചെയ്ത് ആ ടൈമ്
ആ സമയത്ത് പിന്നെ നമുക്ക് കിട്ടിട്ട് കാര്യുല്ല ഉം
ആഹ് ആഹ് ഞാ പിന്നെ വിളിക്കേ ന്ന ശരി ഉമ്മച്ചി ഒരു കാര്യം പറയട്ടെ